ഹലോ ആ കേക് കേക്കുന്നുണ്ടോ
ആഹ കേക്കുന്നുണ്ട് എന്തോടുക്കുവാ മഴയൊക്കെ ഒണ്ടോ
ല അവിടെ എന്താ മഴയുണ്ടോ
അമ്പുരാനെ ഇവിടം
അതെ ഇവിടെ നല്ല ഇന്നലെ രാത്രി ആഹ് ഇന്നലെ രാത്രി നല്ല മഴ ഒണ്ടാർരുന്നു ഇന്ന് നല്ല വെയിലാ
ആണോ
ആ ഭയങ്കര അതെ ഇന്നലെ രാത്രിയാവ കാരണേ ഇവിടെ അതെ അറിഞ്ഞില്ല്യ അതായത് വൈകുന്നേരൊന്നും മഴ ഇണ്ടായില്ലല്ലോ അപ്പൊ തുണിയൊക്കെ പൊറത്തന്നെയിടില് തുണിയൊക്കെ നിലത്ത് വീണ്ടായിർരുന്നു രാവിലൊയപ്പോഴത്തിനും അപ്പൊ അതിപ്പോ രാവിലെ വീണ്ടും ഇപ്പോ വെയില് നല്ല വെയിലണ്ട് ലത്ത് ഒണക്കി കിടക്ക ആ അപ്പോണെങ്ങി കിട്ടും വൈകുന്നേരം വരെ അങ്ങനെ പ്പ നല്ല വെയില ട്ടോ മഴക്കാറൊന്നുല്യ ഇനി ഉച്ചക്ക് ശേഷ എന്താണാവോ ഇന്നലെ രാത്രി ആ നല്ല മഴ പെയിതതെ
ആ ഇവിടെയും രാത്രി നല്ല മഴയായിരുന്നു രാവിലെ ആയപ്പോ തൊട്ട് മഴ ചാറി ചാറി നിക്കുവായിരുന്ന് ഞങ്ങൾ ആശുപത്രിൽ പോയതൊക്കെ മഴ ചെറുതായിട്ട് നനഞ്ഞൊണ്ടാ പോയ
അതെ അഞ് ഇനി മഴക്കാല ആയി കഴിഞ്ഞഴിഞ്ഞാല് പറയണ പോലെ ഇനി മഴ
ആ സ്കൂൾ സ്കൂളി പിള്ളേർ പോയി കഴിഞ്ഞാൽ യൂണിഫോമൊക്കെ ഉണങ്ങ ഭയങ്കര പാടാ
ആകെ ബുദ്ധിമുട്ടാവും വഴുക്കലും ചളിയും കറഞ്ഞില്ലേ കൊടല്ലേ ചെങ്ങ പെട്ടെന്നൊന്ന് പോയി പയിലുള്ള സമയത്തൊക്കെ ഒന്ന് പോയി ചെങ്ങ കൊട എടുക്കാനൊക്കെ മറു കഴിഞ്ഞാലൊക്കെ നല്ല ബുദ്ധിമുട്ടാാവും
ആണാണ് ഏ എല്ലാം ചളി പിളി മുറ്റം ഒക്കെ ആണെങ്കിലും ചള്ളയൊക്കെങ്ങാവും പുറത്തിറങ്ങാൻ കൊറച്ചൊരു മടിയാ എങ്ങനെങ്കിലും എവിടെങ്കിലും ഒന്ന് ചുരുണ്ട് കൂടി ഉറങ്ങിയാ മതി
അതെ പിന്നെ ഞങ്ങള് ഞങ്ങ പാടത്തിന്റെ സൈഡ് ആവ കാരണം പാടത്തൊക്കെ ഇപ്പ ഈ കണ്ടംപൂട്ടേണ്ട സമയൊക്കെല്ലേ അപ്പൊ കണ്ട പൂട്ടിട്ട ക്കാകെ ചളി വിളിയാവ ഇനി മഴൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അതിന നടന്ന് വരാനും കൂടി പറ്റില്ല ആകെ ചളിയാവും
വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടോ വെള്ളം കേയറുവോ
ആ വെള്ളം കേരാറുണ്ട് ഇവിടെ എല്ലാ പ്രാവശ്യം കേറും ആ ഇവിടെ കൃഷിയൊക്കെ ഉണ്ടായിർന്നു ഇപ്പൊ ഏ ചുമ ഈ തൊണ്ടകനെ ഇതടയ്ക്ക
ഒച്ചടപ്പാണല്ലേ
ആ
കൃഷി ഒക്കെ ഉണ്ടോ നെൽകൃഷി ആണോ
നെൽക്കൃഷി പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പ്രള യക്കെ കേർണ കാരണം ഇവിടെ വലിയ ഏക്കറ് കണക്കിന് വയലാ കെടക്കണത്. പക്ഷേ, ഈ പൊഴടെ സൈഡും കൂടി അവക ഈ സൈഡിക്കൂടങ്ങനെ വെള്ളം കേറീട്ട് പ്രളയം. ത്തിന്റെ സമയത്തൊക്കെ ഇപ്പ രണ്ട് മൂന്ന് വർഷമായിട്ട് അടുപ്പിച്ചിട്ട് നെല്ലൊക്കെ കൃഷി. ചെയ്യും അതൊ ഒക്കെ വെള്ളം വന്ന് ചീഞ്ഞു പോകും അങ്ങനെയാണേ. അപ്പൊ അത് കാരണം ഈ പ്രാവശ്യം അങ്ങനെ പിന്നെ വെള്ളം കേറുകാരണം നമുക്ക് പറ്റില്യേ. ഈ പ്രാവശ്യം പിന്നെ, കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കേറിയില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നട്ടുണ്ടായിരുന്നില്ല. എന്താച്ചെങ്ങിനെ പ്ര പ്രളയം വന്നിട്ട്. ക്ക് നശിച്ച പോവാണെങ്കിൽ പിന്നെ അവരിക്കൊരു കാര്യയില്ലാണ്ടാവയല്ലേ. ല്ലേ. അതൊണ്ട് ആ വെള്ളം കേറിയക്കാരണേ. അങ്ങനെ. പിന്നെ വീട്ടിലൊക്കെങ്ങിനെ ഓരോ കൃഷികളൊക്കെ ചെയ്യു ട്ടോ പയറ്, വെണ്ട, ചീര കൂർക്കക്കെ ഉണ്ടാക്കാറുണ്ട്. അടുക്കള പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അതിന് വേണ്ടിട്ട് ചെയ്യണതാണ്. ആ നമ്മെ വേണ്ടിട്ടന്നെ ചെയ്യാൻ വേണ്ടി ചെ എടുക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ. വെണ്ട, ചീര പയറ് അങ്ങനക്കെ തക്കാളി. മുളകും. അതൊക്കെ പിന്നെ വീട്ടിന്നിങ്ങനെ. പ ച്ചക്കറികളൊക്കെ വരുമ്പോ വേസ്റ്റുള്ള കൊ ഇട്ടു തരണതാണ്. മുളകൊക്കെ ഇട്ടോ? പക്ഷെ ആ നല്ല ഈ നല്ല നീണ്ട മുളകില്ലേ? അങ്ങനത്തെക്ക യൊണ്ടായി ട്ടുണ്ട്. അതൊക്കെ നമ്മള് പച്ചക്കറി വാങ്ങുമ്പോ അങ്ങനെ കൊണ്ട് പോയിട്ടിട്ടതാണേ. ശെരിക്ക് ചെറിയ ചെറിയ കാന്താരിമുളകു കളൊക്കെ ഉണ്ടാവാറ്.
ആണോ? ആഹ് ആഹ് നെൽകൃഷിയൊള്ള് ഒന്നും നടക്കാ. ഇവിടെ അങ്ങനൊന്നുല്ല മൊളക്. ക്കെണ്ട് അല്ലാതൊന്നും ഞങ്ങള് നട്ടിട്ടില്ല.
ആഹ്, അല്ല അടുക്കളത്തോട്ടൊക്കെയൊണ്ടാക്കണ നല്ലത് തന്നെയാണ് കേട്ടോ. കാരണം നമ്മളീ പൊറത്തൂന്ന് വാങ്ങണ പച്ച ച്ചക്കറിയിലൊക്കെ അത്രയും രാസവളക്കൊപയോഗിച്ചിട്ടല്ലേ. ഇണ്ടാക്കണത്. അപ്പൊ അത് നമ്മ്ടെ ആരോഗ്യത്തിനെക്കെ പ്രശ്നാണ്. പ്പ നമ്മള് അങ്ങനെ അടുക്ക അങ്ങനെ തോട്ടങ്ങളൊണ്ടാക്കി. ഈ ജൈവളങ്ങളൊക്കെയിട്ട് കൊടുക്കണങ്കി നല്ലതായിരിക്കും.
ആണ് നല്ലത്. നമ്മളെ ശരീരത്തിനും നല്ലതാ. കുട്ടികളൊണ്ടെങ്കിൽ അവർക്കും നല്ലതാ. നമ്മുടെ കൂടെക്കെ കൃഷി സ്ഥലത്തൊക്കെ നിന്ന് അവരും കുറ ഇപ്പഴ ഇപ്പ അതൊന്നും കാണാനില്ലല്ലോ കുഞ്ഞുങ്ങൾ അതൊന്നും കണ്ട വളരുന്നില്ലല്ലോ ഇതൊക്കെ കാണുമ്പോ അവർക്കും ഒരു സന്തോഷ അവരിതൊക്കെ കണ്ടുപഠി ഇ
ആഹ നമ്മളിപ്പോ എന്തായാലും നമ്മടെ വീട്ടി ഉണ്ടാക്കുകയാണെങ്കി നമുക്കിപ്പ എല്ലാ ദിവസം വെക്കാനുള്ള ഒന്നും കിട്ടില്ല എന്നാക്കും കൂടി മാസത്തിലെ ഒര് നാലഞ്ച് റാവിശ്യം കി കിട്ടാആണെങ്കില് അതും ഒര് കാര്യല്ലേ
ആ പച്ചമ കാന്താരിയെക്കെ ആണെങ്കി ശെരിക്കും പൂക്കയും ചെയ്യും ആണാണ് കാന്താരി ക്കാനെങ്കി ശെരിക്ക് പൂകും പയറാണെങ്കിലും സീസണിലാണെങ്കി നല്ലതായിട്ട് പിടിക്കുകയും ചെയ്യും
ആഹ്ആ ഇപ്പൊ ഈ മഴക്കാലക്കെ തുടങ്ങി കഴിഞ്ഞാല് ഈ മറ്റേ നമ്മുടെ ആശ വർക്കേഴ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് വിത്തുകളൊക്കെ തരും അവടങ്ങനെക്കൊണ്ടോ
ഓഹ് ഇല്ല ഇവിടെ വന്നിട്ട് ചെരട്ട കമത്തി ഇടുക അങ്ങനൊള്ള പരിസരം വൃത്തിയാക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അല്ലാതിത്തോക്കെ പഞ്ചായത്ത് വഴി കൊടുക്കുന്നൊണ്ടായിരിക്കും
ആഹ് പഞ്ചായത്തീന്ന് അവര് കൊണ്ട് വരും കൊണ്ടന്ന്തരുന്നതാണേ അതെ പഞ്ചായത്ത് നിന്ന് അവര് കൊടുക്കണതാണ്
കടയിൽന്ന് കുറച്ച് ഞങ്ങളിങ്ങനെ പരിപാടിക്ക് പോയപ്പോ കുറച്ച് വിത്തുകൾ വാങ്ങി ആറട്ട് ക്ഷെ അതൊന്നും ഗിളിച്ചില്ല
അതെ ആഹ്ആ അവരീ കൃഷിഭവനിന്ന് കൊണ്ടന്നെക്കണതാണെ പിന്നെ ചെടികളായിട്ട് തരും നമുക്ക് അതെക്
ആണല്ലേ അതക്കെ ആണോ ഇവിടെങ്ങും അങ്ങനെുള്ളവര് ആ ഇവിടെങ്ങും അങ്ങനില്ല കേട്ടോ പഞ്ചായത്തി തൊഴിലുറപ്പുകാര് വന്നിട്ട് ചെല ട്ട കമത്തിയിട്ക പരിസരം വൃത്ത് ത്തിയായി സൂക്ഷിക്കുക അങ്ങനെക്കെ പറഞ് എല്ലാ വീടുകളും ദോരും കേറി
അത് മഴ പെയ്താ ആ സമയത്ത് വന്നിട്ട് ഇങ്ങനെ പറയും കൊതുക് കൾ വളർത്തരുത് പിന്നെ ഇലകളൊക്കെ ചീഞ് ഇലകളൊക്കെ ഉണ്ടെ അതൊക്കെ വേഗം മാറ്റണം അങ്ങനൊക്കെ പറഞ്ഞിട്ട് വന്ന് പറയാറ്ണ്ട്
ആഹ്ആ അത് മാത്ര ഒള്ളൂ ഇവിടെ വന്ന് പറഞ്ഞത്
കഴിഞ്ഞറാശ്യം നല്ല വല്യരു പാക്കറ്റ തന്നത് അതിലിങ്ങനെ ഈ ചീരടെ വി തക്കിലി ചീരടെ വിത്ത് വിത്ത് പിന്നെ വെണ്ടടെ വിത്ത് ഒര് ഒരു എന്തോ ഒരു ലിക്വിഡ് അയില് ആക്കിട്ട് ഒരു ഒരു തെളങ്ങണെന്തോ ഒര് ലിക്വിഡ് ആണ് അത ആക്കിയിട്ട് ഉണക്കി എടക്കാ ഉണക്കിട്ട് വന്നിണ്ടായിരുന്നത് അത് ഉണ്ടാക്കിയപ്പോഴും നല്ല ഇണ്ടായി ഉണ്ടായിർന്നട്ടോ എല്ലാ വെണ്ടൊക്കെ ണ്ട ണ്ടാർന്നത് കൃഷിഭവനിൽന്ന് ചിലപ്പോ അവര് വാങ്ങൻണ്ടത് ആ വിരിക്കാം പിന്നെതീ
ആയിരിക്കും പഞ്ചായത്ത്കാര് തരുന്നതായിരിക്കും
ആഹ്ആ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോണ്ട ഓർമ്മുണ്ടോ എ ബുക്ക് എന്താ എന്റെ ഡയറി എന്റെ മരം ആ സ്കൂളന്ന് തരും നമുക്ക് ഡയറിയില് ഓരോരോ ദിവസം ആ ഒരു ചെടി നട്ടതിന് ശേഷം എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ എഴുതാനുള്ളതൊക്കെ ഇട്ട്
ആ അത് ഇവിടെ മൂ മൂവൻ ഉണ്ടായിരുന്നു മൂത്തവന്റെ സ്കൂളിൽ ഇപ്പൊ മൂത്താളുടെ സ്കൂളിൽ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഒരു മരം കൊടുത്തു വിട്ടിട്ട് ഇതെങ്ങനാ വളരുന്നതെന്ന് ഏ നോക്കി ഓരോ ദിവസം എങ്ങനെ ഇല ഇത്ര ഇല വന്നു പയർ ചെടിയൊക്കെ കൊടുത്ത വിട്ടതെ പയറിന്റെ വിത്ത്
അതെ ആ ഞങ്ങക്ക് വലിയ മരങ്ങളാ തന്നിട്ടുണ്ടായിരുന്നേ
ആണല്ലേ അല്ലാതെ നമ്മുടെ ജന്മദിനമൊക്കെ വരുമ്പോം ജന്മദിനത്തിന് എല്ലാ പിള്ളേരും പരസ്പരം മരങ്ങൾ കൈമാറുക അങ്ങനെ സുഹൃത്തിന് മരങ്ങൾ കൊടുക്കുക അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നോ ഇവന് ഒരു മരം കിട്ടി അത് കൊണ്ടുവന്ന് വച്ചു
ആ ആ എനിക്കും അതെ എനിക്ക് നെല്ലിമര കിട്ടിയത് അത് ഞാൻ കുഴിച്ചിട്ടു കുഴിച്ചിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചെയ്തു പിന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പ അതിന്റെ ഇലകളൊക്കെ പോയി മൊത്തം ഒരു ചില്ല മാത്രം ഇങ്ങനെ നി ആക്കണം പോലെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അത് വാടി പോയി പക്ഷെ എന്റെ ഏട്ടന് കിട്ടിയത് പലകപ്പയ്യാണിഎന്ന് പറഞ്ഞ ഒരു മരണി കേെട്ടിട്ടു ടൊ പലകപ്പയ്യാനി നല്ല വലിയ വലിയൊരു മരമാകണതാ പലക പയ്യാനി എന്ന പേര് അത് നല്ല വലിയ തടിച്ച മരമാവും ഈ കാട്ടിലൊക്കെ പോകുമ്പോ വലിയ മരങ്ങളൊ ഉണ്ടാവില്ല അതേ പോലെ നല്ല തടിച്ചമരമാകും അതിന്റെ മുകളിൽ ഒരു തോണി പോലെ തൊണ്ടുണ്ടാവും കായയാ തോണി നമ്മുടെ ഒരു കൈയ്യിന്റെ ഒരു വലിപ്പം ഉണ്ടാവും ആ കൈയ്യിന്റെ ഒരു വലിപ്പം ഉണ്ടാവും അതിങ്ങനെ ഈ അലിസി എന്നൊക്കെ പൂമരത്തിന്റെ കായൊക്കെ കണ്ടിട്ടുണ്ടോ ആ അതിന്റെ ഒരു വലിപ്പ എപ്പണ്ടാവും പക്ഷെ ഇതൊരു വളഞ്ഞ് തോണി പോലെ നിക്കുക. അത്ങ്ങനെ വന്ന് വീഴും അത് നമുക്ക് കത്തിക്കാന എടുക്ക അതിന്റെ വിത്ത്ണ്ട് ച കുഴിച്ചിടും ചെയ്യാ വലിയ മരായി ഇപ്പൊ തറവാട്ടിലാകുമ്പോഴ ഞങ്ങള് എല്ലാരും തറവാട്ടിലാ മരം കിട്ടിയതേ അപ്പൊ അത് അവിടെ കുഴിച്ചിട്ടിട്ട്. വലിയേ മരായുള്ളു അ കുറെ വർഷങ്ങളായി വ വലിയേ മ രായി നല്ല തടിച്ചു വരണുണ്ട് അപ്പൊ അ അതീങ്ങനെ ഒരു കൊ പൂക്കളും ചാടുട്ടോ വല്യ വല്യ എയരു ഭംഗിയള പോൂവാ
ആണല്ലേ ആ ഞാൻ ആദ്യായിട്ട് കേക്കാ ഇങ്ങനൊരുമനം പലകപയ്യാണി അല്ലിയോ
പയ്യാണി ആന്നല്ലേ. അത് നീ ഗൂഗിളിലൊക്ക ഒന്ന് സെർച്ച്‌ ചെയ്ത് നോക്കിനോക്ക് നല്ല വല്യ മര രാവണതാ. പിന്നെ എന്തോരു ഔഷധ ഗുണം ഉണ്ട് തോന്ന് തോന്നണ് അയിന് അതെന്താ ന്താന്ന് അറിയില്ലാട്ടോ. പേട്ട എങ്ങനെ ഭയങ്കരായിട്ട് അയിനെങ്ങനെ ശുശ്രൂഷിച്ചുഅടന്നു അതി ചാണകഇട്ടു കൊടുക്കുക അതുപോലെ എന്താ മുട്ടതൊണ്ടോ.
ആഹ ഇവിടെ മോന് കിട്ടിയ മരം പെട്ടെന്നാ നശിച്ചു പോയത് ആട് വന്നിട്ടതിന്റെ മണ്ട അങ്ങ് തിന്നോണ്ട് പോയ്. അപ്പൊ പിന്നെ അതങ്ങ് ഉണങ്ങിപ്പോയി പിന്നൊട്ടു മഴയായിട്ടും അതൊന്നും. പിടിച്ചില്ല. പിന്നെ അവനത് വിഷമം ആയിരുന്നു അവന്റെ കൂ കൂട്ടുകാരന് അവൻ കൊടുത്ത മരം നല്ലയായിട്ട് കിളിച്ചെന്ന് പറഞ്ഞു. അവനൊരു വേ പ്പ് കൊടുത്ത് ആ വേപ്പ് അവർടെ വീട്ടിൽ നല്ലയായിട്ട് പിടിച്ച്. ചിരി ഇതായെന്നു പറ അവന് കിട്ടിയത് പോയേന് അവന് വിഷമ ടവൻ പറഞ്ഞു ഇപ്രാവശ എനിക്ക് തരുമ്പോതേന് ഞാൻ കൊണ്ട് വന്ന് വേറെ സ്ഥലതൊക്കും ആടിന്ന് കേറാത്തട്ത്ത് കൊണ്ട് വെക്കും അതൊക്കെ പറഞ്ഞിട്ടുണ്ട്
ആ ആഹ അല്ല അങ്ങനെ വെക്കണ നല്ലതാണ് ആഹ്
സ്കൂളിൽ ആണ് അങ്ങനുള്ള കാര്യങ്ങള് പിള്ളേർക്ക്
ആ എനിക്ക് തോന്നന്ന പരിസ്ഥിതി ദിനത്തി
ആഹ പരിസ്ഥി ദിനത്തിന് അത് നിങ്ങളുടെ സുഹൃത്തിന് ഒരു മരങ്ങള് കൊടുക്കാന്ന് പറഞ്ഞ് അല്ലാതെ സ്കൂളിലേക്ക് നമ്മൾ മരങ്ങള് കൊടുക്കാം നമ്മുടെ പിറന്നാളിനും ഇവരുടെ സ്കൂളിലാണെങ്കിൽ നമ്മുടെ പിറന്നാളിന് ബുക്കോ വായനശാലയിലേക്ക് ബുക്ക് കൊടുക്കാം അല്ലെങ്കിൽ മര വൃക്ഷ തൈകൾ കൊടുക്കാം അങ്ങനെയൊക്കൊണ്ട് അല്ലാതെ മിട്ടായി കൊണ്ടുവന്ന് കവറുകളൊക്കെപ്പ വ് ഇടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാ ചെയ്യരുത് പിന്നെ അല്ലെങ്കീ അവന്റെ കൂട്ടുകാർ ക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ കുട്ടി ക്ലാസിലൊള്ള കുട്ടികൾക്ക് പഠനോപകരണൾ അവരോര്ടെ സാമ്പത്തിക അനുസരിച്ച് കൊടുക്കാ അങ്ങനെയൊക്കെ എന്തെങ്കിലൊക്കെ ചെയ്യാം ഒന്നും നിർബന്ധവില്ല ങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാന്നുള്ള തേ ഉള്ളാ
ആ അല്ല അങ്ങനൊക്കെ ചെയ്യ്ണും നല്ലതാണ്
നല്ല കാര്യവായും ഇവന്റെ പിറന്നാളാണെങ്കിൽ മെയ് മാസത്തിലാണ് അപ്പൊ പിന്നെസ് സ്കൂളടവ് സമയായതൊണ്ട് അവന് പിന്നെ അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല
ആ അതെ
ക്ക് അങ്ങനും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അല്ലാതെ സുഹൃത്ത് ആ ശരി അല്ലാതെ സുഹൃത്തുക്കളൊക്കെ മെവന് സുഹൃത്തുക്കൾക്ക് മരം കൊടുക്ക അങ്ങനെള്ളൊരു പടേശ പച പരിപാടി വന്നപ്പോഴേ അവന് ചെയ്യാൻ പറ്റിയ
അതെ ആ ശരി ശരി